ഹലോ കേൾക്കുന്നില്ലേ
ആ ചായ കുടി ച്ച
ണ്ടോ ഹലോ ഹലോ പറയുന്ന ഒന്നും കേക്കുന്നില്ല ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ
ആ കേക്ക
ആ എനിക്ക് ഇ പ്പോഴാ കേക്കുന്നത്
ആ ഇവിടെന്ന് നേരം പുലർച്ചെ മുതലേ മഴയാണ് നല്ല മഴ ഇപ്പൊ കൊറച്ചൂരു തൂർച്ചുണ്ട് ഉം കുട്ട കുട്ടികള് മദ്രസയില് പോവാനൊക്കെ നീച്ചപ്പൊക്കെ നല്ല മഴ ഉം അവർക്ക് അ ആറു മണി മുതല് ഏഴ്‌ മണി വരെ
ഇന്നിനി അവധിയല്ലേ സ്കൂളിലൊന്നും പോകണ്ടാല്ലോ
ആ സ്കൂളിൽ പോണ്ട ട്യൂ ട്യൂഷനുണ്ടാലുണ്ട് ഇന്ന് ട്യൂഷൻ ഇല്ല നാളെയാണ് ട്യൂഷൻ ഉം
വീട്ടിലാണോ ട്യൂഷന് പോകുന്നുത് അ
ടൂഷൻ സെ ജനറല് വീട്ടിലല്ലെ ട്യൂഷൻ ഇനിയിപ്പതന്നെല്ലേ വെക്കേഷൻ കഴിഞ്ഞ ഇനി ക്ലാസ്ന്നെല്ലേ
ആ ഇനി എപ്പഴും ക്ലാസ് റസ്റ്റ് കാണത്തില്ല
വെക്കേഷന് എങ്ങടെലും പോയോ
വെക്കേഷന് ഞാനിങ്ങനെ ഇന്റൺഷിപ്പിന് പോയാര്ന്ന് പിന്നല്ലാതെ കൊല്ലം ബീച്ച് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയരുന്നു സാമ്പ്രാണി പൊടി അഴികെ ബീച്ച് അങ്ങനെ കൊറച്ച് തടുത്തടുത്തുള്ളടം
ആ കാര്യായിട്ട് ബിച്ചിലാണല്ലേ ആ ഇല്ലല്ല ഞാന് ന്റെ ഉമ്മാന്റെ വീട്ടില് പോകുമ്പോ അവിടെ അടുത്ത് ബീച്ച്ണ്ട് ആവ്ടെ നി നിനൊക്കെ പോകുമ്പോ ഞങ്ങള് പോവല്ണ്ട് പിന്നെ കോഴിക്കോട് ബീച്ചിപോയിട്ട്ണ്ട് അവിടെ അത് പേരൊന്നുല്ല വീടിന്റെടുത്ത തന്നെണെ കൊറച്ച് നടന്നാ മതി ആ തിക്കോടി ബീച്ച്ന്നാ പറയാ ഡ്രൈവിങ്ങ് ബിച്ചാണ് കൊറച്ച് ഫേമസ് തന്നെ തോന്നണ് ഉം പിന്നെ ചാ രണ്ട് ഇന്ന് രാവിത്തെ ചായയും നാസ്തക്കെ കഴിച്ചോ
നാസ്തയന്നോ പറയുന്ന അവിടെ രാവിലെ
അല്ല ഞാൻ ന്റെമ്മാന്റെ വീട്ടിലാ അവിടെക്കെ അങ്ങനെ പറയണ് ഞങ്ങള് ചായും കടിന്നാ പറയാ ഇയാളെ സംസാരം കേട്ടപ്പം ചോയിച്ചത് ചായാകുടിന്നാ പറയാ ഞങ്ങള് കാപ്പിന്നും പറയില്ല ചായ കുടിച്ചോന്ന ചോയിക്ക
ആ
ഉം ചെലവടതൊക്കെ ന്റെ ഉമ്മാന്റെ വീടാ അങ്ങടെക്കെ നാസ്ത പറയും ആ ആ ഉമ്മാന്റെ വീട് ആ വതുക്കൊക്കെ നാസ്താന്ന് പറയും അങ്ങനെ പറഞ്ഞ അവിടുത്തെ സംസാരം വ്യത്യാസൊണ്ട് ഉം ആ ഞാൻ അങ്ങനെ അവിട്ന്ന് കേട്ടിട്ടുണ്ട് അവിടത്തെ സംസാരം വേറെ ആ പക്ഷെ ഞങ്ങൾക്ക് ആ ഭാഷ അറിയാ ഞങ്ങ അവിടെ പോയാല് ആ ഭാഷേല് സംസാരിക്ക കുറേക്കാല അവിടെ നിന്നോണ്ട് ലീവിനൊക്കെ ആദ്യൊക്കെ സ്കൂളൊക്കെ പൂട്ടുമ്പോ അവിടെ പോയിട്ട് കൊറ ഒരു മാസത്തോളംഅവടെ പോയ്‌ നിന്നിരുന്നു അങ്ങനെ ചെറുപ്പത്തിലൊക്കെ നിന്നിട്ടുള്ള പരിചയുണ്ട് അതുകൊണ്ട് അവിടെ ഇത്തെ ഭാഷ അറിയാം ഓരോരോ സ്ഥലങ്ങളില ഓരോരോ ഭാഷയല്ലേ സംസാരം
അതെല്ലാടത്തും വ്യത്യാസാ സം സംസാര ഭാഷ പ്രത്യേകിച്ച് വ്യത്യാസാ മലയാളം കോമൺ ആയിട്ട് എല്ലാരും പറയെങ്കിൽ ഓരോ സ്ഥലത്ത് സം സാര ഭാഷ വ്യത്യസ്തവാ എനിക്കൊന്നും എനിക്ക് ഒട്ടും മനസ്സിലാവാ ത്തത് ഞാൻ ഇങ്ങനെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് കാസർഗോഡ് പോയിട്ടുണ്ട് അവിടു ത്തെ ഭാഷ എനിക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവത്തില്ലായിരുന്നു മലയാളം തന്നെ
അത് ഞാന് ഇങ്ങനെ ഓൺലൈനൊക്കെ ചെലവരൊക്കെ ഇങ്ങനെ സംസാരിക്കും കാസർഗോഡ് തീരെ മനസ്സിലാവില്ല്യ എന്താ പറയണന്ന് എനിക്ക് മനസ്സിലാവില്ല അവര് ടൈപ്പ് ചെയ്ത് വിടും അവരു ഭാഷാ പക്ഷെ ക്ക് ഒന്നും മനസ്സിലാവില്ല എന്താണ് പിന്നെ എന്ത് ചോയിക്കുമ്പോ പറയും പറയുമ്പോ കൊറെക്കെ ഇങ്ങ് മനസ്സിലാക്ക അത്രേ ഉള്ളു അങ്ങനെ
കേരളത്തിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുണ്ടോ
ഞാനും കൂടുതല് അങ്ങനെ എങ്ങടും പോയിട്ടില്ല ഞാൻ പോയത് മലമ്പുഴ കാഞ്ഞിരപ്പുഴ അങ്ങനെയുള്ള പിന്നെ ബീച്ചില് പിന്നെ പോയി അട്ടപ്പാടി കേട്ടിട്ടുണ്ടോ?
ഞാൻ കേരള ത്തിലങ്ങന കൊറച്ച് സ്ഥലേ ഞാൻ എല്ലാം പോയത് വീ ട്ടിന്നല്ല ഞാൻ ഇങ്ങനെ കോളേജീന്ന് സ്കൂളീന്നൊക്കെയാ പോയിട്ടുള്ളത് വയനാട് അങ്ങനെ ഊട്ടിയൊക്കെ പിന്നെ കാ കാസർഗോഡ് പോയിട്ടുണ്ട് കോഴിക്കോട് പോയിട്ടുണ്ട്
ഞാൻ ഇതേപോലെ എല്ലായിടത്തും ഒന്നും പോയിട്ടില്ല പോകല് കൊറവാണ് പിന്നെ കോഴിക്കോട് ബീച്ച് ഞാന് അട്ടപ്പാടി പോയിട്ടുണ്ട് അട്ടപ്പാടി ഇങ്ങനെ ചൊരൊക്കെണ്ട് അങ്ങനെ ചൊരൊക്കെ കേറിട്ട് ചെറിയ ചൊരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കേറിപ്പോയി
നാട് പോയാലും പക്ഷേ ഒത്തിരി നടക്കണം നടന്ന് കേറി ചെല്ലുമ്പോൾ നല്ല വ്യൂ ആ കാണാന്. പിന്നെ പോവുന്ന വഴിക്കെല്ലാം സ്റ്റോളൊക്കെ ഉണ്ട് പിന്നെ അവിടത്തെ ഒരു പ്രശ്നന്ന് പറഞ്ഞാ അവിടെ കുരങ്ങന്മാര് വന്ന് നമ്മളെ കയ്യിലിരിക്കുന്ന സാനൊക്കെ ത ണ്ടൊക്കെ പോവും.
ആഹ്
പിന്നെ ബാണാസുര സാഗർ ഡാം ഒക്കെയുണ്ട് വയനാട്ടില്.
ആഹ് ഉം ഞാൻ വയനാട്ടിലൊന്നും പോയിട്ടില്ല. ഉം ഞാന് കൂടുതല് വിളിക്കണോല്ലേ കൂടുതലും വിളിക്കണ ഇയാളെ ഇയാളെ സംസാരം പോലത്തുള്ള ആൾക്കാരാണ് ഞാന് അധികം കേട്ടത്. ഇങ്ങനെയുള്ള സംസാര ഉം പിന്നെ
ഇങ്ങനത്തെ സംസാരം നോർമലി മലയാളം പറയുന്നത് കൊല്ലം തിരുവനന്തപുരം അവിടോട്ടുള്ള സൈഡിലുള്ള ആൾക്കാരാ ബാക്കിയുള്ളടത്തോട്ട് പോവുമ്പോ മലയാളം ആണെങ്കിലും സ്ലാങ്ങിന് കുറച്ച് വ്യത്യാസം വരും.
ആഹ് അതെ ശരിയാണ് സ്ലാങ് വ്യത്യാസുണ്ടലെ? ഉം.
പിന്നെ രാവിലെ എന്തായിരുന്നു നാസ്ത? ഹലോ? ഹലോ കേൾന്നില്ലേ? ഹല കേൾക്കുന്നില്ലേ?